ഹലോ
ഹലോ
കേക്കുന്നില്ലേ
കേക്ക്ന്നില്ലേ ആഹ് ഇപ്പൊ കേട്ടു ഹലോ പറഞ്ഞതൊന്നും കേട്ടില്ലാ കേക്കുന്നില്ലേ ചോദിച്ചത് കേട്ട്
ഏഹ്
ഏഹ് ഏഹ് ഇങ്ങനെ എന്താ ന നല്ലത് ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചിട്ടില്ലാ കഴിച്ചട്ടെ വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉം നേരെത്തെണീക്കാണെങ്കി നേരത്തെ ഉം ആന്നെ നേരത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് കൊറെ നേരായി ഞാൻ ഭയങ്കര സ്ലോ ആണ് എപ്പളും തോന്നല്ണ്ട് എൻക്ക് ഉം ഞങ്ങളെ അടുത്ത വീട്ടിലൊക്കെ ക്കെ വേം വേം പണിയൊക്കെ ഒരുങ്ങി കുളിച്ച് ഇൻക്കങ്ങനെ കയ്യൂല്ലാ ഇന്നാ എന്തെങ്കിലും പരിപാടി എങ്ങട്ടെങ്കിലും പോവാനൊക്കെ ഇണ്ടെങ്കി ഭയങ്കര ഫാസ് ഉം അതിന്റെ കുട്ട്യാള് എപ്പഴും പറയും ഉം ആഹ് ഇൻക്ക് വേം കയ്യും ഇന്റെ പണി സ്പീഡ് കൂട്ടിയാലൊക്കെ കയ്യും നേരത്തെ എണീക്കോ സ്‌കൂൾ പോമ്പോത്തേക്ക് ഏകദേശം കയ്യും ഉം എണി പിന്നെ ഈ ഫോ ഫോണമ്മെങ്ങനെ ഇങ്ങനെ കുത്തിർക്കും നേരത്തെണീക്കോ ഉം ത്തെണീക്കോ ചോയിച്ചാ ഒരു അഞ്ചരക്കാവുമ്പം ഞാനാറ് മണിയാവും ആഹ് ഹസ്ബൻഡിന് ഒക്കെ പോവുമ്പോത്തന് മക്കക്കും ആഹ് നാട്ടില്ണ്ടാവൂല്ലേ ആ ഇവിടെ നാട്ടില്ണ്ട് അത് ശരി ഉം എൻക്കേഴരക്കാണ് മദ്രസ്സാ ഏഴരെക്ക്ലേ ആഹ് ഇവിടെ ആറ് മണിക്ക് തൊടങ്ങും ആറേക്കാലെ ആഹ് അപ്പ ഞമ്മള് നേരത്തെണീക്കണം ഓനെഴരക്ക് ക്കാവുമ്പോ പിന്നെ ആഹ് മോളും ഉം മോളൊരു ഏഴേമുക്കാല് അപ്പക്കൊക്കെ റെഡി മോളേതാ പത്തിലോ അല്ല ഡിഗ്രിയെ ഡിഗ്രി മദ്രസ്സ് മ മദ്രസല്ല ഓൻ കോളേജിലേ ആഹ് ആഹ് അവര്ക്ക് കോളേജ് മ ആഹ് മദ്രസ്സ് ക്കെ നിർത്തിക്കണ് എട്ടാം ക്ലാസ്സില് നിർത്തി കൊറോണ ടൈമില് ആഹ് കൊറോണ ടൈമെന്നെയാണ് ഉം ഉം കൊറോണ കൊറോണ പറയാണെങ്കില് പറഞ്ഞാലും ഞമ്മള് എത്ര ദിവസം പറഞ്ഞാലും തീരാത്തൊരു ചരിത്രം ആലോയിക്കാൻ വയ്യാ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതോ പതിനെട്ടാ പതിനെട്ട് പതിനെട്ടിലല്ലെ പതിനെട്ടോ പത്തൊമ്പതോ ആണ് തോനുന്നു ഉം ആ ഒര് കാലഘട്ടത്തിന് ശേഷം നമ്മളെ കുട്ടികൾക്ക് വന്ന മാറ്റം അത് അത് ഭയങ്കര മാറ്റാണ് ഉം അത് ഫോണിന് അഡിക്റ്റായിറ്റാണ് അത് തെന്നെ ഓൽക്കാ വിദ്യാഭ്യാസത്തിന് ഫോണ് വേണെന്ന് സർക്കാർ നിയം എല്ലാരും നിയ തിരു ഒറപ്പിച്ചില്ലേ ഒരു ഫോണ് ഒരു വീട്ടിലില്ലെങ്കിൽ നിർബന്ധമാണ്
അതാണേ
ആഹ് കഴിവ് ഫോണ് വാങ്ങൻ കഴിയാത്തവർക്ക് ആഹ് എന്തൊരു കാലം ഇപ്പൊ പറയുമ്പോ ഇപ്പല്ലെ മക്കളോടെ നമ്മള് പറയും പോലെ കൗതുകത്തോടെ നോക്കിയിരിക്കാണ് ഇന്റെ ചെറിയ മോനോടൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു കാലം ഇണ്ടായിരുന്നോന്ന്. ഉം എത്ര എളുപ്പാണ് ചരിത്രം മാറിയത്. അയന്നെ മക്കൾക്ക് ഇപ്പതൊന്നും ഇപോൽക്ക്പ്പോ അത്രണ്ട് ഓർമണ്ടാകൂല ഇപ്പൊ എല്ലം ജോലി ഓല്ക്ക് പ്പോ അതൊന്നും അറിയില്ലല്ലോ അതെ അതെ ഉം ഇപ്പ എന്താറ്യോ ക്ഷമല്ലാതായി കുട്ടിയൾ ക്കും കുട്ടിയേൾക്ക് മാത്രല്ല ഞമ്മക്കും.
ഞമ്മക്
ഞമ്മക്കും ഇല്ല തീരെയ് ആഹ് ക്ഷമല്ലല്ലൊ ഇപ്പൊ ഒന്നിനും ക്ഷമല്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേണം ഞമ്മക്ക് ആഹ് നമ്മള്പ്പം മക്കളോട് എന്ത്യേ പറഞ്ഞു കഴിഞ്ഞ ഓല് അത് കേട്ടില്ലെങ്കി നമ്മുക്ക് വേം ക്ഷമ നശി അതെ പണ്ടന്ന് എന്തന്നെ എത്ര കുട്ടിയേള് എന്ത് കാട്ടിയാലും രക്ഷിതാക്കള് നല്ല ക്ഷമയായിരുന്നു. പിന്നെയും പിന്നെ ഇപ്പ അതിനൊന്നും ക്ഷമല്ല. ഒഴിച്ചു വിട പിന്നെ ഒക്കെ ഫോണ്‌മ്മെ ഉം അതെ ഞമ്മക്ക് ഇപ്പത്തെ കുട്ടിയേള് പറഞ്ഞ ഒന്നാമത് അത് ഈ രക്ഷിതാക്കളെ ക്ഷമ നശി അന്നെ ഈ ഫോണിനോട പിന്നെ ഒരു പഠനം തെളിയിക്ക്ണ്ട്ട്ടോ. കുട്ടിയേൾക്ക് ക്ഷമ നഷ്ടപ്പെടാനുള്ള കാരണം ഞാനിപ്പ കുറേ ശ്രദ്ധിക്കലുണ്ട്. നമ്മടെ ഷോർട്സ് വന്നല്ലോ. ആഹ് ആഹ് യൂട്യൂബില് ഷോർട്സ് അതിന് ശേഷ ആണത്ര തീരെ ക്ഷമല്ലാത്തൊരു തലമുറയാണ് ഇനി വരാൻ പോണതെന്ന പറീണെ അപ്പൊ കഴിയുന്നതും കുട്ടിയേളെ ഷോർട്സിന്ന് ഒഴിവാക്കാന് ഇവിടെ അതെ കാണുള്ളൂ. ഉം ഞാനൊരു പരിധി വരെ ശ്രമിക്കും. ഷോർട്സ് കാണാതെ ഒരു സിനിമ വെച്ച് കണ്ടോ അത് പറയല്ലേ ഒരു സിനിമ വെ ചെയ് കണ്ടോ പക്ഷെ ഷോര്ട്സ് ഷോർട്സ് ഒഴിവാക്ക് അത്രേ ഉള്ളൂ ക്ഷമ ഞാന് കഴിഞ്ഞതിലേ കഴിഞ്ഞ വർഷം മീറ്റിങ്ങിന് പോയപ്പളെ കുട്ടിന്റെ സ്കു സ്കൂളില് മീറ്റിങ്ങിനു പോയപ്പോ ടീച്ചേഴ്സ് പറയാണേ.
ഉം
പിന്നെ ഒരു ഞമ്മള് ഒരു പാ ഒരു നാപ്പത്തഞ്ച് മിനിറ്റാണല്ലോ ഒരു പീരീഡ്.
ആഹ്
ആ നാ നാപ്പത്തഞ്ച് പിരിയേ മിനിറ്റ് സംസാരി തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കാൻ കഴിയില്ലാന്ന് അപ്പൊ കുട്ടിയേളൊക്കെ ഏത് ലോകത്ത് പോയി മക്കളെ മൈന്റ് ആഹ് മക്കള മൈൻ മൈന്റ് മാറി അപ്പൊ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരു എന്റർടൈമെന്റ്.
അതന്നെ
അത് ആഹ് അ എന്തെങ്കിലും വേണെന്ന് ഇന്നങ്കിലൊള്ളു ഓലെ പിന്നിം ആ ഒരു. പാഠ്യഭാഗത്ത്ക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ മൈൻഡ് എങ്ങോ പോവാണ്. അപ്പൊ അത് ഇത്രക്കുള്ളൊരു മാറ്റം വന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം അവിടെന്ന് ഇങ്ങട്ട് പിന്നെ അതിങ്ങനെ ഒരു തലമുറ ആയിട്ട് വരാണ് ഇപ്പെ
അതാണ്
ഉം ഇല്ലാത്തതല്ല പറഞ്ഞാതിര്യയ് തലമുറ അങ്ങനെ പിന്തുടർന്ന് പോരാണ്. തലമുറ ആയിട്ട് വരാണ് ജനിക്കണ കുട്ടിയന്നെ ഇപ്പോ ആഹ് ഒരാള് ഇപ്പൊ എന്താ ചെയ്യണത് അത് പോലെ ആണ് ഇപ്പോ മറ്റേ ആൾക്കാരും ചെയ്യുന്നത്. അതെ ഇപ്പ എന്തും മാണ്ട ഉം ഉം കല്യാണം ആണെന്നുണ്ടെങ്കിലും ഒരു നിക്കാക്ക് ആണെന്ന് ഉണ്ടങ്കിൽ എത്ര വിധം മുഠായിക്കെയാണിപ്പോ അതെ അതെ ഹാവൂ അഹ് ഠായി ഒറ്റക്കല്ല പണത്തിന്റെ ഒരു ധൂർത്ത് അഹ് പണത്തിന്റെ ഒരു ദൂർത്താണ്. ഉള്ളവനാണോ ഇല്ലാത്തവനാണോന്നില്ല.
ഏഹ്
ഏ ഉള്ളവരും ഇല്ലാത്തവരും ഇതിന് കുടുങ്ങാണ് സമൂഹത്തിലെ ആ ഒരു കാര്യത്തി ചില സമൂഹം എല്ലാരും ഒരേ രീതിയില് പണം എള്ളോനും പണം ഇല്ലാത്തോനും. ഈ ആർഭാടത്തിന്റെ കാര്യത്തില് ധൂർത്തു ആർഭാടത്തിന്റെ കാര്യത്തില് ഒരേ ഒരേ നിലപാട് അത് എന്ത് വെച്ചാ നമ്മക്ക് കടക്കണിക്ക് പോണണ്ട്.
അതാണ്.
കടക്കെണിയാണ്. അതാണ് ഉം വലിയൊരു കടത്ത്ക്കാണ് പോണതെന്ന് ചിന്തിക്ക്‌ണില്ല ഒരുപാട് ദൂർ- ധൂർത്ത് ഒഴിവാക്കിയാലും നമ്മുടെ അധ്വാനം നമുക്ക് ഒരുപാട് സ്വരൂപിച്ച് വെക്കാൻ പറ്റും അധ്വാനിക്ക്‌ണ പണം
അതന്നെ
ഇപ്പം ഉം മൂന്ന് ദിവസം നാല് ദിവസത്തെ പരിപാടികളാണ് ണ്ടെങ്കില് ഉം ഉം ആഹ് മൂന്നും നാലും ദിവസത്തെ ഒരു കല്യാണ- ത്തിന്റെ ദിവസം ആവുമ്പൊക്ക് നമുക്കൊരു കല്യാണത്തിന്റെ ചിലവ് ബാക്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആ എത്ര കയ്ഞ്ഞിട്ടുണ്ടാകും ഉം എന്താ അതിന്റെ ആവശ്യം എന്താ നമുക്ക് തോന്നാണ് അത് ഇല്ലാതിരുന്ന നമ്മുടെ കുട്ടികൾ- കുട്ടികള് ഒരു വില ഇല്ലാതാവുമോ അതാണ് അങ്ങനെ ഒരു ഒരു പേടി ഓപ്പള്ളവർ ചെയ്യുമ്പോ നമ്മളെ മക്കളെന്താ ചിന്തിക്ക അതാണ് നമ്മൾ അതെ സമൂഹത്തി താഴ്ത്തപ്പെടുവോ ആ ആ ചിന്തയാണല്ലേ വരുന്നത് അവര് സമൂഹത്തില് ഒരു വിലയില്ലാത്തവരാവോ ഉ ആഹ് ഒരു ചിന്താഗതി എത്ര പാവപ്പെട്ട പാരന്റ്സ് രക്ഷിതാവ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് കുട്ടികൾ മറ്റുള്ളവർ എന്താ ചെയ്യണേ അതിനൊപ്പം നമ്മളെ മക്കളെയും കൂടി ഒപ്പിക്കാൻ വേണ്ടിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് ഒരു കല്യാണം ഒരു നിക്കാഹ ആയാലും ഒരു ഡ്രസ്സ്- ന്റെ കാര്യത്തിൽ ആയാലും ഇനിപ്പോ ഒരു ഡ്രസ്സ് മാത്ര- നമ്മളക്കെ വീട്ടിലെ ഉപയോഗം എങ്ങനെയാണ് മക്കളൊക്കെ അതെ അതെ ഭയങ്കര ദൂർത്ത് പരമായി ട്ടാണ് ഡ്രസ് ഒരു പരിപാടിക്ക് ഇട്ട ഒരു ഡ്രസ്സ് അടുത്ത പരിപാടിക്ക് ക്യാൻസലാ ആഹ് ഒരു ചിന്താഗതിക്കെ എങ്ങനെ വന്നു സമൂഹത്തില് ല്ലേ ആഹ് നമ്മൾ ആ കല്യാണത്തിന് അതെല്ല ഇട്ടത് അത് എല്ലാവരും കണ്ട്ക്ക്‌ണ് അതാണ് മക്കള് പറയ അതെ അതെ എന്താ കണ്ടാൽ എന്താണ് കൊഴപ്പന്നില്ലത് ചിന്തിക്കണില്ലേ എന്താണ് കണ്ടാല് അങ്ങനെരു തിരിച്ചറിവ് വരണം എന്താണ് കണ്ടാല് ഒരു പ്രാവശ്യട്ട ഡ്രസ്സ് പിന്നെ അടുത്ത പരിപാടിക്ക് പറ്റൂല അത് പിന്നെ രക്ഷിതാവ് എങ്ങനെങ്കിലും അത് കടായിട്ടോ എങ്ങനെങ്കിലും അതാ നേടി കൊടുക്കണ അപ്പൊ ആര് പരാജയപ്പെടുന്നത് ഞമ്മൾ തന്നെ പരാജയപ്പെടുന്നെ പെടുണത് അതന്നെ നമ്മള് രക്ഷിതാക്കൾന്നെയ അതില് പരാജയപ്പെടുന്നത് പക്ഷെ അങ്ങനെ ഒരു രീതിയിലും നല്ലൊരു നേർവഴിയിലും നടക്കണ പാരന്റ്സും ഉണ്ട് ക്കെ നമ്മുക്കൊരു മാതൃകയാണ് നമ്മളെ കുട്ടികൾ തെറ്റിക്ക് പോകുമ്പോ നമ്മൾ അടിവേര് നോക്കുമ്പോ നമ്മളെടുത്താണ് തെറ്റ് ഒരു ഫോണിനഡിറ്റ്‌ ആയ കുട്ടിക്ക് അന്വേഷണങ്ങൾ പോയപ്പോ പ്ലസ് വണ് ഫുള്ള് എ പ്ലസില് ഫോണാ സമ്മാനം കൊടുത്തത് അന്വേഷണങ്ങൾ അവിടുന്ന് അത് അതെന്താ ചെയ്തത് കുട്ടിനെ ഒരു വലിയൊരു കുഴിക്ക് തള്ളിടുക ചെയ്തത് അങ്ങനെ തന്നെ അങ്ങനെ അല്ലല്ലോ സ്നേഹം കാണിച്ചു കൊടുക്കണ്ടേ. ഒരു ഫുള്ള് എ പ്ലസ് കിട്ട കുട്ടിക്ക് ഒരു സമൂഹത്തില് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റണ ഒരു കാര്യായി ഇത് കാണിച്ചു കൊടു അത് ആരും ചെയ്തില്ല. എന്റെ മോള് കുറേ വാശി പിടിച്ചാണ് ഫുൾ എ പ്ലസ് വാങ്ങീട്ട് ഫോണിന്.
ആഹ് ആ. ആ കൂടെള്ളവൾക്ക് കിട്ടി. അതാണ് ഒപ്പമുള്ള കുട്ടിക്ക്, അതാണ്‌ കിട്ടുമ്പോളാണ് മക്കൾകിത് വരുന്നതേ. ന്റെ പോലെ അവരും പഠിച്ച, അവരെ പോലെ ഞാനും പഠിച്ച അവർക്കൊക്കെ ഫോണ് വാങ്ങി കൊടുത്തേന്. എനിക്ക് മാത്രം വാങ്ങി, തന്നില്ലാന്ന് കൊറേ വാശി പിടിച്ചു. ഫോണ് ഇല്ല അല്ലാത്ത എന്ത് വേണെങ്കിലും പറയാം, എന്തണങ്കില് സൗകര്യംല്ലന്ന തായി. പിന്ന ഗോൾഡ് വാങ്ങി കൊടുത്തു. അതിന് പിന്നോള് അങ്ങനെ കിട്ടൂല്ല എന്ന് കണ്ടപ്പോ ഒരു ഫോണിനക്കായി എരട്ടി വിലണ്ട് ഒരു ഗോൾഡ് ന് ഒരു പവൻ അന്ന് കിട്ടണെങ്കി. അപ്പൊ ഉം അപ്പൊ ഞമ്മള് കോ, ഒരു ഫോണ് കിട്ടിയാ മതി ക്ക്. മക്കളെ മാത്രം കുറ്റം പറല്ല, നമ്മള് രക്ഷിതാക്കളും അങ്ങനന്നേണ്പ്പോ. ഉം ഞ നമ്മക്കിപ്പോ ഒരു നേരത്ത് നമ്മള ഫോണ്മലെല്ലേ നമ്മള ഉപയോഗം. അതെ ഫോണില്ലാതെ കഴിയോ. ഫോണ് ഒരു ജോലി ചെയ്യുകയാണെങ്കി എടക്കടക്ക് നോക്കണം വാട്സപ്പ്. ആ ഒരു സമാധാനക്കെടാണ്. ഏഹ് അതെന്നെ. എല്ലാരെ അവസ്ഥ ഇതന്നെ. ഒരു സമാധാന കേടാണ് വാട്സപ്പിൽ എന്തെലും അപ്ഡേറ്റ് ഉണ്ടോ. ആ രാവിലെ നേരം വെള്ത്ത ഏണിറ്റാതമ്മലാണ്. രാവിലെ ആദ്യൊക്കെ പറഞ്ഞിരുന്നെ രാവിലെ എണീറ്റ നിസ്കാരം കഴിഞ്ഞാ കുറാനായിരുന്നു എടുത്തിരുന്നെ. കുറ കുറയാന എടുത്തി ത്തില്ലെങ്കില് സമാധാനക്കേടായിരുന്നു. ഒരു പരിധി വരെ ഞാനും ശ്രമിക്കല്ണ്ട്. ഉം പക്ഷെ ഇനിയുള്ള തലമുറ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു കാലഘട്ടം വരാനിക്കണണ്ടതെ. ഞമ്മളല്ലേ നോക്കിട്ട് അവര് പഠിക്കണേ. ഏഹ് നമ്മളെടുത്ത് ഇപ്പൊ കൊറച്ച് ആളുകളെടു അല്ലെ ഞമ്മളുടെ അടുത്ത് ഇപ്പൊ കൊറച്ച ആളെടുത്ത് നല്ലൊരു നന്മ ഉണ്ടെങ്കി ഞമ്മക്ക് ബാക്ക്ന്ന് നമ്മളെ ഉമ്മേം ബാ പ്പിയ ഒക്കെ പറ കണ്ടതും കേട്ടതും ആണ് ഞമ്മള് ചെയ്യണേ.
ആന്നെ.
ആന്നെ. ആ അവര് ചെയ്തതും ഇനി ഞമ്മള് എന്താണോ ചെയ്യണെ, അതാണ് ഇഞ് ഞമ്മളെ മക്കള് ചെയ്യണെ. ന്നിപ്പെ ഞമ്മളിര്ന്നാണ് അവർക്ക് കിട്ടേണ്ടത്. ഉം ആ ഉം നമ്മള അടുത്ത്ന്ന് കിട്ടിയാ തന്നെ അവര് അതിനനുസരിച്ചുള്ള വളര് വളരോളു. ഇല്ലെങ്കി ഓല് ഇതുപോലെ സമൂഹത്തിന്റെ ഒപ്പ എല്ലാരും ഒപ്പാവും. തെറ്റായ കൂട്ടുകെട്ടാണ്, പറഞ്ഞ് തിരിത്തി കൊടുക്കണം തെറ്റ് തെറ്റായ കൂട്ടുകെട്ടാണ് അവരെ നയിക്കണത് അത് ഞമ്മള് ആദ്യ ശ്രദ്ധിക്കണം. ആഹ് ഞമ്മള മക്കള് ഏത് കൂട്ടുകെട്ടിലാ പോണത് എന്ന്ള്ളത്. അത് നോക്കണം ആദ്യം. ജോലി. ഉം ഇനി ഗേൾസും ബോയ്സും ഒക്കെ കണക്കാ ആ കാര്യത്തിന്. പണ്ടൊക്കെ പെൺകുട്ടികളെ പേടിക്കേണ്ടിരിന്നീല്ല. ഇപ്പ ബോയ്സിനെ പേടിക്കണം. ഏതാലും മക്കളൊക്കെ നേർവഴിയിലാക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാ.
അത്രന്നെ ഉള്ളൂ. ആയിക്കോട്ടേ ന്ന ശരി